നല്ല വിശേഷം
സുഖാണോ
ചായ കുടിച്ചോ എന്താ സ്പെസല്
സ്പെശലങ്ങനോന്നുല്ല
ആഹ് അത് ശരി അവിടെ മഴണ്ടോ
ഏ നല്ല മഴയ
ആ ഇവിടെ നല്ല മഴയാണ്
ആ ഇങ്ങള് ചായകുടിച്ചോ
ആഹ് ഞാൻ ചായകുടിച്ച്.
എന്താ സ്പെഷ്യല്?
സ്പെഷ്യലായിട്ടൊന്നുല്ല ബെക്കറിയാ ഇന്ന്
ഉം.
ഉച്ചക്കെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിനെ?
ഉച്ചക്ക് ചിക്കൻ പൊരിച്ചത്.
അത് ശരി ആ ബീഫ്കറിം ചമ്മന്തി അച്ചാറും ചോറും കെന്നാ കിന്നേ
കുട്യാളെക്കെവ്ടെ?
കുട്യൾ സ്കൂളിട്ട് വന്ന്ണ്പ്പോ-
എത്ര ആളാ?
ഇന്ക്ക് മൂന്നാള് വല്ത് പ്ലസ്ടു കഴിഞ്ഞു അക്കൗണ്ടിങ് പഠിച്ചാണ് രണ്ടാമ ത്തെട്ടാം ക്ലാസിലാണ് ചെർത്- രണ്ടാം ക്ലാസിലാണ് ഞങ്ങള് നാളെ- യാത്രൊക്കെ പോണങ്കി യാത്ര പോവാനോക്കെ ഇഷ്ടാണോ?
ആഹ് ഇഷ്ടാണ്-
പോവല്ണ്ടോ?
പിന്നല്ലാതെ-
പുറത്തോയി ഭക്ഷണം കയിക്കലൊക്കെ ഉണ്ടോ?
ആഹ്
ഏഹ് ഏഹ്
ഞങ്ങള് ഇപ്പട്ത്ത് വയനാട് പോയീനി
ആ്ഹ ശരി ഞങ്ങള് എടക്കൊക്കെ പോവലൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചാ പിന്നെഞ ഞങ്ങള് നാളെ പോവണന്ന് വിചാരിച്ചിണ്ട് ഞങ്ങളെ ഫാമിലി ട്രിപ്പ് ആയിക്കാണ്ടേ ഉം അപിന്നെ മയൊന്നുല്ലാതെ അവ്ടെ നിക്കട്ടെ ആഹ് പിന്നെ മൂത്താപ്പാന്റെ മോള് ഇണ്ട് അവിടെ അപ്പൊ അവിടൊന്നും കേറണം ഓൽക്ക മറ്റ മറ്റേ വീട് കിട്ടീന്ന് പിന്നെ കൊറച്ച് സ്ഥലൊക്കെ വാങ്ങണം വിചാരിക്ക്ണ്ട്
ആഹ് ആഹ്
ഉം ഉം. പിന്നെ എന്തൊക്കെയുണ്ട്?
പിന്നെ എന്തൊക്കെയ? വീട്ടില് ഏട്ടന് ഒരനിയന് മ്മിപ്പിം ഞാനും-
ഏഹ് മക്കളില്ല-
ഇല്ലല്ല കല്യാണം കഴിഞ്ഞ്ട്ടൊളൂ.
ആയ് ശരി-
ഹസ്ബൻഡിവടെല്ലാ?
ആ ശരി- പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാണ്ട് കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്?
ഇല്ലല്ലല്ലാ
അയ്ശരി- ഞങ്ങളെ വീട്ടില് കൃഷ്യൊക്കെണ്ട് റമ്പൂട്ടാണ്ട് ട്രാഗൺ ഫൂട്ടുണ്ട് പിന്നെ പ്ലാവുണ്ട് മാവുണ്ട് റമ്പൂട്ടാനൊക്കെ നലോം കായ്ച്ചീനിപ്പം കൊറേ കൊഴിഞ്ഞു പോയി ഇപ്പൊ കൊറേ പോ ആഹ് അത് ശെരി എല്ലാം പൊവുത്ത് കൊറേയൊക്കെ തിന്ന് ഡ്രാഗൺ ഫൂട്ട് പൂവ്ട്ടീനി അത് പോയി ഉണ്ടായില്ല ചക്ക ഉണ്ടായിന് ചെറിയ നമ്മള് വേം കയ്ക്ക്ണ ചക്കല്ലേ-
ആഹ്
അത അതൊന്ന് ണ്ടായിനി അപ്പൊ അത് ഇപ്പം മധുരണ്ടായിനി-
ആഹ് ആഹ്
ഉം അത് ഒരു വർഷായപ്പോതിന് കഴിച്ച്ന്ന് ഏഹ് അയ് ശെരി ചെടികളൊക്കെ ഉണ്ടാക്കല്ണ്ടോ
ചെടികളൊന്നുല്ല അവിടെ ഉണ്ട് ഹസ്ബഡിന്റെ വീട്ടില്
ആഹ് ശെരി ഇവിടെ ഞങ്ങളവിടെ ചെടികളൊക്കെ ഉണ്ട് പൂക്കളും ചെടികളൊക്കെ ഉണ്ട് നമ്മള് നിത്യകല്യാണി മല്ലിക ഇന്നത്തെ കല പൂക്കള്ല്ലോണ്ട് ഇലച്ചെടികളുണ്ട്
ആഹ്
ചെടികളൊക്കെ ഉണ്ട് ഇവിടൊക്ക നല്ല മഴ ഇന്നൊക്കെ നല്ല മഴനി അവിടെ നല്ല മഴനി
പിന്നെ നല്ല മായ ആണ് ഇന്നലെയും ഇന്നൊക്കെ
ആഹ് ശരി
പ്ലസ് ടു കയിഞ്ഞു ഡിഗ്രി പോയതാ അപ്പൊ
ഇല്ല ഡിഗ്രി കഴിഞ്ഞിട്ടു പോയിട്ടില്ല ഓന് അക്കൗണ്ടിംഗും ഗ്രാഫ്റ്റിഗ് ഡിസൈനിങ്ങും പഠിക്കാച്ചാൽത് ഇവിടുന്ന് നാലു വർഷം വെറതെ കളയണ്ടല്ലോ എന്തെങ്കിലും കോഴ്സ് ട്ത്ത്കാണ്ട് ജോലിയിലൊക്കെ കേറാലോ വെച്ചണ്ട്
ആഹ്
ആഹ് പിന്നെ അവിടെ ത്ണ്ടോ കൊക്കോക്കായൊക്കെ ഉണ്ടോ വടെ കൊക്കോക്കായൊക്കെ ഉണ്ട്
ഇല്ല ഇല്ല ഇല്ല ഔടണ്ട് ഒരു കായണ്ട്
ഏഹ് ശരി
ടൂർല്ലാരും പോവണ്ടോ
ഞങ്ങള് ഫാമിലി ന്റെ നാത്തൂന്മാരും മക്കളും മക്കളെല്ലാ മക്കളും ഇല്ല
ആഹ്
പിന്നെ ഇവിടെ അനിയന് വൈഫ് ഫുഡൊക്കെണ്ടാക്കിക്കോണ്ട ബിരിയാണിണ്ടാക്ക വെച്ച രാവിലെക്ക് വെള്ളപ്പും പത്തിരി പത്തിര നൂൽപ്പു ട്ടും വെള്ളപ്പും ചപ്പാത്തിയും ചിക്കൻ കറിണ്ടാക്കി കൊണ്ടൊകാ വിചാരിച്ച് ഞി അയ്നെക് ഒരുങ്ങണം രാത്രിതേക്കുള്ള ഭക്ഷണോക്കേ ആയോ
ആഹ് അവ ഉച്ചക്ക് തന്നെ
ആഹ് ഒന്നായിട്ട് വക്ക ആഹ് ശരി എനിക്ക് രാത്രിലത്തേക് ഇണ്ടാ ക്കണം അപ്പം ഉണ്ടാക്കണം ഹസ്ബൻഡന് വെള്ളപ്പോ ഉം ദോശേ അങ്ങനെ ഒക്ക ഏഹ്
ഇമ്മാന്റെ വീട്ടിലാണ്
ആഹ് ഏഹ് അത് ശരി ഇന്ന് വിരുന്നാ
ആഹ് ഇന്ന് വിരുന്നാ
ആഹ് ശരി ങ്ങളടന്ന് ഫാമിലിയക്കെ പോകലുണ്ടോ
ആഹ് ടൂർ പോവാലുണ്ട് ഇപ്പ ആടുത്ത പോയി വന്നതാ വയനാട്
ഏഹ് ആയി ശരി നമുക്ക് പോയി പൊട്ടയ മുണ്ടക്കായി ആഹ് പൊട്ടിയ സ്ഥലമൊക്കെ കാണാൻ പറ്റാ അവിടെ എഹ് കാണാ വിചാരിച്ച് ഉം പിന്നെ അവിടെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ
ഞങ്ങൾ പിന്നെ അങ്ങട്ടൊന്നും പോയില്ല
ആഹ് അത് ശരി അങ്ങോട്ടൊന്നും പോയില്ലല്ലേ
ഏഹ് അയാനാ
ഉം പിന്നെ ഞങ്ങടാ ഇവിടെ പൂള മഞ്ഞള് ചേമ്പ് പിന്നെ ഇവിടെ ഉമ്മാക്ക് കുമ്പളങ്ങ പയർങ്ങനത്തൊക്കെണ്ട് ഏഹ് കൗങ്ങും തെങ്ങും ഒക്ക ഉണ്ട്
ആഹ് ആഹ്
പിന്നെന്തൊക്കെണ്ട്
പിന്നെന്തക്കെ ക്ക്ണ്ടെ
ബാ കാക്കാരൊക്കെ എവ്ടെ പഠിക്കാ
ഏ കാക്ക ജ്വല്ലറിയിലാണ്
അയ് ശരി ആനിയനോ
ഓന് ഞ്ഞി പ്ലസ് വണ്ക്കാണ്
ഏ പ്ലസ് വൺക്കാ എവടേം കിട്ടി ല്ല കിട്ടിയോ ഇല്ലലെ ഏ
കൊടുത്തക്ക്ണ് കിട്ടീല്ല കൊഴപ്പില്ലാത്ത മാർക്കൊക്കണ്ട്
ആഹ് അല്ല ലാസ്റ്റൊക്കെ ചെൽത് കിട്ടൊള്ളൂ
ആഹ് ഇവടെ ഓക്കേല് പേര്ണ്ട് പറഞ്ഞി ഇനി വിളിച്ചാണ് കിട്ടും
ആഹ് ആഹ് ആഹ് പിന്നെ കിട്ടാനും പണിയാപ്പൊ നിങ്ങങ്ള് കിട്ടി കിട്ടാനണ്ട്
ഉം ഓജയല്ല ആ
ഈ മയ ആയാലൊന്നും കുഴിച്ചിട്ടാലും ഉണ്ടാവൂല ഒക്കെ ചീഞ്ഞു പോവും
ഉം
പിന്നെ ഇങ്ങെള് ബട്ടറ ഒക്കെണ്ട് ബട്ടർ പിന്നെ ഞമ്മള് കുഴിച്ചിട്ട എന്താ കായുണ്ടായില്ല
ആ ആ
പിന്നെ കുഴിച്ചിട്ടേനി
ആി ആ
പിന്നെ എന്തൊക്കെണ്ട്?
പിന്നെ എന്തൊക്കെയുണ്ട് ഓൻ കൊമേഴ്സിന കൊടുത്ത
ആഹ് ശരി അക്കൗണ്ടിങ്റ്റൊക്കെ ആവാലോല്ലേ ഉം ഉം ഇവടത്തെ മോനും അക്കൗണ്ടിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയെ ഭക്ഷണം ഭക്ഷണൊക്കെ ഉണ്ടാക്കുവോ എല്ലാം
അങ്ങനെ കൊയപ്പല്ലാതെക്കെണ്ടാക്കും
ഏ ബിരിയാണി മന്തി
ബിരിയാണിയൊന്നും ഉണ്ടാക്കൂല
അത് ശരി
ഇങ്ങള് എന്തൊക്കെ ഉണ്ടാക്കൂ
ഞാൻ ബിരിയാണി ഇണ്ടാക്കും മന്തി ഇണ്ടാക്കും ഫ്രൈഡ് റൈസ് ഇണ്ടാക്കും
ഫ്രൈഡ് റൈസ് എങ്ങനെ ഇണ്ടാക്കല്
ഫ്രൈഡ് റൈസ് നമ്മള് അരി ബസ്മതി റൈസ്ണ്ട് അത് വാങ്ങിയ നമ്മള് അരി വെള്ളത്തിലിടാ ഒരു മണിക്കൂർ ഇടാ പിന്നെ അതിണ്ട് അത് ഇട്ടിട്ട് അപ്പോത് നമ്മള് ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാപ്സിക്കോ ഇങ്ങനത്തൊക്കെ നമ്മള് വേവിച്ച് ടാ അല്ലാതീടാ പൊരിച്ച് കാന ഇടും അല്ലാതെ പിന്നെ മു ട്ടടും അതേപോലെ നമ്മൾ ചിക്കും ആം പിന്നെ വെള്ളത്തിലിട്ടാക്കി പിന്നെ വേ തെളപ്പിച്ചിട്ട് ഊറ്റാണ്ട്
ആഹ്
ആഹ് അങ്ങനെ ഇണ്ടാക്കും പിന്നെ കടായി ഇണ്ടാക്കും
ആഹ് ആഹ്
ചിക്കൻ കാണായി അയിക്ക് ഇണ്ടാക്കും
ആഹ്
ക്കേയാണം. ബീൻസ് ആയാലും ക്യാപ്സിക് ആയാലും ഒക്കെ പിന്നെക്ക് സോയാ സോസും കടായി സവോള
ഉം
തക്കാളി വേപ്പല ചെറ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിപേസ്റ്റ് അത് വാട്ടികാണ്ട് അത് ചിക്കൻ പൊരിച്ചും ഇന്നട്ട് പിന്നെ സവോള വനോ വാട്ടി അയ്ക്ക്ന്നെ തക്കാളി ഇട്ട് അയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേ സ്ട്ട് കാപ്സിക്കടും പിന്നെ മല്ലി ചെപ്പ് അത് കഴ്ഞ് ക ട്ട മഞ്ഞപ്പൊടിം മൊളകുംപ്പൊടി ബിരിയമസാല ഉം അവനെക്കെത്രന്ന വിനെ അയ്ക്ക് ഏ ഹ് കഴിക്കും സോയാസോസും ആയിക്കോഴിച്ചാ രസം ഇണ്ടാവും ഒഴിച്ചാല്
ആഹ് ഇനിക്കത് ഇണ്ടാക്ക്യോ ക്കണന്നാ
ആഹ് രസാണ് ഫ്രൈഡ്രേസ് അകങ്ങനെ വേം മടു കൂല നമ്മള് ബിരിയാണീന്റെ ഇതിന്റെ മായിരിക്കേ
ഞാൻ ഇത് വരെ ഇണ്ടാക്ക്യോക്കീല
ആഹ് ആഹ് ഏഹ് ഉണ്ടാക്ക്യോക്ക് ഇന്നാൽ
മന്ത്യൊക്കെ ഇണ്ടാക്ക്യോക്കിണ്
ആഹ് ബിരിയാണി ഇണ്ടാക്കോ
ഉം ഉം ബിരിയാണി ഇണ്ടാക്കിക്കില്ലാ
ഉം ബിരിയാണ ഇണ്ടാക്കീല്ലാ
അ ഇതോ നമ്മള് സാമ്പാർ ഇങ്ങെൻത്തൊക്കെ ഇണ്ടാക്കോ അവിയല്
ഏ എ ഇല്ല ഇല്ല ഇല്ല
ഏഹ് അയ്ശരി
ഫ്രൈഡ് റൈസ് പൊറത്ത്പോയ തിന്നല്. ഇണ്ടാക്ക്യോക്കിട്ടില്ല
ആഹ് നമ്മള് വീട്ടി ഇണ്ടാക്കിയ ഒന്നു കൂട നമ്മക്ക് ഹെൽത്തിയെല്ലേ പൊറത്തെ ഭക്ഷണത്തേക്കാളും നല്ലത് ഞങ്ങളപ്പോ അതേപോലെ ബെന്ന്പോആൻ പോകുമ്പോക്കെ ഇണ്ടാക്കി കൊണ്ടോവാ ബിരിയാണ്യെക്കെ ഇണ്ടാക്ക
ആഹ് ഔട്ന്ന് ഞങ്ങള് ഇങ്ങനെ പോകുമ്പോ ഫുഡ് ഇണ്ടാക്കലന്നെ. കൊണ്ടോവാൻ.
ആഹ് ആഹ് അവിടെ ഇമ്മ ഇണ്ടാക്കെക്കാരല്ലെ
ആഹ് ബിരിയാണി ഇണ്ടാക്കി അങ്ങനെ കൊണ്ടോവല
ആഹ് ശരി ഇനി പഠിച്ചോണ്ടി. അങ്ങനെ പഠി
ഉം അവിട്ത്തെ ഇപ്പേ ഒക്കെ നല്ലോ ഇണ്ടാക്കും ബിരിയാണി ഒക്കെ ആഹ്
ആഹ് പിന്നെ എന്തൊക്കെയാ ന്നാ ഓക്കേ ആട്ടോ ആഹ് ന്നാ ശരി
ഉം